അല്ലോ. ഹലോ.
എന്റെ ഫോണി അല്ലേലും എപ്പോളും റേഞ്ച് ഇല്ല അതെന്താ അറീല്ല.
കേൾക്കില്ലേ ആഹ കേൾക്ണ് ണ്ടോ? ഹലോ
അല്ലോ.
കേൾക്ണ്ടോ യിച്ച.
ആ എപ്പ കേട്ട് എന്റെ ഫോൺ ഞ്ച് ഇണ്ടാവല എപ്പോഴും.
ഉ അ.
ഇങ്ങനെ വട്ടം കറഞ്ഞാ ഉ.
എന്താ ആവലേ?
എന്താ അറീല്ല വട്ടങ്ങനെ കറങ്ങാ. കണ്ടൽ മ്മ് മം മ്
ഉം.
ചായ കുടിച്ചിട്ടോന്നുല്യ. ഓക്ക് അങ്ങനെ ഒന്നുല്ല ഞാൻ വീണില്ല പോവാനായിലെ
ആഹ.
ഇതുലിന്ന അന്ന്
ഉ പിന്നെണ്ടായിട്ടില്ല. ഇന്നലെ ജെയയ്സി വാങ്ങാൻ പോവല്ലേയ്ന്.
ആഹ വാങ്ങിന്നിട്ട്.
ഓ മാങ്ങി
കിട്ട്യോ.
ഞാൻ പോയാണ് സിതുട്ടന്റെ വാങ്ങിക്കൊണ്ടരാനൊക്കെ പറഞ്ഞിന്നു.
ഉം.
ജെയ്സി.
അവതെർഞ്.
അ പോലും പോരും. ഞാൻ ഇന്നല്ലാ നാളെ വരുള്ളൂ.
ഉം ഹ്.
വരുയള്ളൂ ജ സ്കൂിൽ പോകുമ്പഴത്തേ വരരുയുള്ളൂ
ആഹ ആഹ
ബറസ് കൊ കൊണ്ടായിഞ്ഞ
ആ
നിങ്ങൾ
നില വിളിച്ചല്ല
ഉം
ദേ
അന്നാൽ രാവിലെ ഒഴിച്ചീന്
ആ
രാവിലെ
ആ ആ ഞങ്ങള് പോയിന്ന ഞ നാ നാളെ വരിണ്ടോ അവലെ ഞായാഴ്ച അത് വരുണ്ടാവോ വ്യാഴ്ച
ആർക്കറിയ
അത് ആഫിക്ക് സ്കൂൾ ഇണ്ടാവലേ
ഉം അല്ല ഇനിയിപ്പോ എന്തരയാ പോന്നവരണ് ഇപ്പ രണ്ടെണ്ണത്തി കൊണ്ട് വന്നർന്നേ ഇപ്പ മൂന്നെണ്ണത്തി ഉണ്ടായിരണ്ടേ അശലക്വാട
ബസ്സിലൊന്നും പോരാനും കഴിയുല്ല
മ്മ്
ആ എന്നാ വർഷം
ബ ആ
പിന്നക്കെ
വപ്പല്ലേ
പോവാനോയോ
ആ മട്ടേ പ്ലസ് സ് കുൾ
ഏ പോവാനൻ ആയോശ്യ ആ അവര് പോയല്യ ഉം അത്ത പോവാത്ത ആവലെ
ആർക്കറിയ ഓ അമ്മമാക്ക് സഹായിച്ചൊക്കെ നലെ ല്ലായിന കല്ലോടുത്ത്
മം
പെരല് പു
മം പിന്നെ
വേറെക്കന്നെ കുഞ്ഞും കുഞ്ഞും മുൊളിച്ചോ എന്തോ കുറിപ്പായസ പതിനേഴാം തീയായി പതിനഞ്ചാം തീയതി കുറിപ്പസ നടത്തി കൊടുക്കാ
ഉം
ഡോൾ കൊടുത്തില്ല ഡോ ഇങ്ങല് കൈയില് പൈസ ഉണ്ടോ
ഉം
ഓന്നല്ല മലപ്പുറത്തക്കൊ കൊക്കോ പോയിനത്തിനോ അമ്മാനോണ്ട് ഞാൻ നേറെ അയാൾ പോയിനി പിന്നന്റെതപ്പ അച്ച നക്കാ അപ്പം കുഞ്ഞിമുറക്ക പോച്ച അമ്മ ന ഓ എടുക്ക പോയിന്ന പിന്നെ അ നീ ആ കുട്ടിമാന്റെ എത്തോ പറഞ്ഞട്ടത്തോ ആ ഇന്നതാണ് പറ ചമായി ഇങ്ങ മലപ്പുറത്ത് പോയത് എത്രലും ഓണ് ഉണ്ടാക്കാന പിനെ വലപ്പുറത്തു പോയതാണ് മോള ഇങ്ങനെ പൈസര കൊണ്ട് തിരിമാറി അത്രറ ഇതി എന്തോ ചിരിമാരി ആാണ് ഓല്
പേടില്ലല്ലേ അല്ലെ പൈസോണ്ട് ഇങ്ങനെ
ഉം
ഒരു പേടല്ല കൈക്ക
ആ ഉണ്ട് മ ഇന്നയക്ക് മാറിട്ടന്ന വയ്യ തയപ്പാണ്
ഉം
ണ്ട് വലിയ സുഖമൊന്നും കിട്ടിയില്ലാത്ത അരിപ്പണ വണിപ്പ
തന്നെ
ഉഹ
വർധപ്പാവയസട് പോയന്നയിക്കാരക്ക
ഓ
അല്ലെ ഓപ്പറേഷൻ ചെയ്താ വ്യസങ്ങന്ന് വറുതാവോ ചോദ
പണ്ടൊക്കാവും പറ
തരിപ്പ എന്നള ഇപ്പൊ കൈക്ക്
ഉം കുൾച്ച
ഉംല്ലരും വന്നട്ടവിള ആ കുട്ടടേക്ക നമ്മത്ര ഒ കുട്ടോക്ക ബാമ എ കുളിച്ചിട്ട എത്ര കരുമ്പിഞ്ഞ മിച്ചു
ഉഹ
ഉ
മ കഴിച്ചട്ട ആ ആറത്ര ചോറന്നമ്മ ചോറൊക്കായോ
ഉത
ചോറായോ
ക്ക മനയി ജച്ച
പോാന ആപ്പ ഹലോ
ആഹ ആ
പോവാന ആവല് അങ്ങ കുൂട്ടർക്കും അങ്ങാ പോയിത്താല് പറയണ്ടേ ഉച്ചോളി നടന്നോളി എന്നൊക്കെ എൻന്റെടെ ഇന്റെ പണിയ സുഖാണ്
ഉം പതണീ
ചോറായി നിപ്പൊ കറിയ വുന്നാല ഇണ്ടാക്കാ പക്ഷേ ഞാനല്ലള്ളു
ഉം
ഇപ്പൊ കു വരൂല്ലഷ ജോക്കന് ഡാക്കാത്തന്നെ കാരമാണ്ണക്ക്
അല്ലേ പിന്നെ ആരുവില്ലല്ലോ പിന്നെ ചോറാണെടുവച്ചിണ് വരിയാണെങ്കി കൊടുക്കാം തേങ്ങയാട്ടി കൊടുക്കാം മൊത്തം ഇല്ലിച്ചിനാക്ക്
ഇല്ല
വള്ളൊക്കെ റെഡി ആയിക്കൂലേ വെള്ളം പൈപ്പുവെള്ളം തന്നെയ്ക്കും
ആ മിന്നാന്ന് കിട്ടിയത് തീരാനായിന്ന് നിർത്തി
ഉം അതെന്നും വരല്ലേ കാലം
ഒക്കല്ല പാകണ്ട് മൂന്നാം പേർ മൂന്നാം പേറേ ലെന്നെ ആയിണ്ടാവും
വെള്ളൊപ്പ ഏടുത്തകാനങ്കിൽ ഉറ്റിച്ച എടുക്കൂല്ലലോ അത് എടുക്കാനെങ്കിൽ നരച്ചു എടുക്കണ്ടേ പൈപ്പിലെ വെള്ളം ഇപ്പ വരും ഓ
ആർക്കറിയ
അല്ല ചക്കഞ്ഞ്ന്നി പൗപ്പിച്ചവെക്ക
പൂവി നേമ്പറ്റണ
ഉം
അജിത്താ പോണില്ലേ
ഉം പോണ്ടേണ ഞാണോ ഏ മോനെ എത്തായി ഇരിക്കണത് രണ്ടാക്കും ഒപ്പം കുളിച്ചാന ആവും
ഓൻ മദ്രസ്ക് പോയതല്ലേ
ഓൺ വന്നണ് കുളിച്ചൊന്നും പോവില്ല ഇങ്ക് അംഗൻവാടില്ലേ അനക് അംഗൻവാടി ഇണ്ട് ഇല്ല ഈച്ചറല്ലേ ഇല്ല
ഇന്ന് അഗൽവാടി ണ്ട് ഇത് ന്നേ ഇമ്മാമക് ഞാൻ കാര്യപ്പ് ഇണ്ടാക്കി അപ്പ പിന്നെ അയിൽ വിളിച്ചു
ഹെ ഓയ്
ദ ആരോഴ്ച ഓല്
ഉം മമ്മ കുത്തിയവിടെ ഓയ് ആ മ്മ മ്മ വരിണ്ട്ട്ടോ പടച്ചോന എങ്ങിട്ട് വേരി ഇപ്പ വരട്ടാ ഇപ്പ വരട്ടാ അ യ്യ് അംഗവാടി പോയിട്ട് വരെണ്ടുഅപ്പത്തിന് ഇമ്മമ്മ വരുട്ടോ ആ